ഹലോ ആ താഴൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിച്ച്
ഉം ഇന്ന് എന്തുവായിരുന്നു കഴിക്കാന്
ഇന്ന് പ ച ചോറ് ചോറ് കോവയ്ക്കാ തോരനും ചാളപ്പളി മുളച്ചും
ഉം കോവക്ക് ആ
ഉഴുക്ക് വരട്ടി നലെ ഒത്തിരി കൊണ്ടുവന്നു ഒത്തിരിയി ഇഷ്ടം പോലുണ്ട് ഇന്നും കൊണ്ടുവരും
ആഹ് നോ അന്നേരം ഇഷ്ടം പോലുണ്ടല്ലോ മെഴുക്ക് പേരട്ടാൻ
അവക്ക് ചോറ് ഇന്ന് തണുത്ത പോയെന്നും പറഞ്ഞു പിന്നെ ഓതമ്പൂശം ചുട്ട് കൊണ്ടുവച്ച് തിന്നുന്നു
ആന്നോ
ഉം ചോറൊന്നങ്ങ് വെന്ത് പോയി അത് പിന്നെ നമ്മളെല്ലാം ചൂടോടെ അടച്ചു വച് ച്ചിട്ട് പോന്നേ ഇല്ല അത് നോ നിങ്ങളാ തന്നെ പണിയായി ഇവിടുത്ത വളമ്പുമ്പ
ആഹ്
അതുകൊണ്ടാതങ്ങ് തണു ഇനിയിപ്പോൾ അവള് ദോശ ചുട്ടു തിന്ന അച്ഛന് ദോശ ചുട്
ആഹ് അന്നേരം അവ ക്കഞ്ചോട്ട ഉം പിന്നെന്ത് മീൻ ഉണ്ടായിരുന്നോ
ചാള ഇന്നലെ ചാള മേടിച്ചു അര കിലോ ചാള നൂറ്റി നാല്പത് രൂപ
ഉയ്യോ അരക്കിലോ ചാളക്ക് നൂറ്റി നാൽപത് ഇവിടെ നൂറ് രൂപയ ഉള്ളല്ലോ ഉം ആഹ് വലി ഈ യാളക്ക്
പനിയിലൊ
മ് ആഹ് നല്ലതാ എങ്ങനെയാ പരിഞ്ഞിലാക്കിയേ ആന്നാ പരിഞ്ഞിൽ എങ്ങനാ ഒണ്ടാക്കിയേ
പരിഞ്ഞില് കൊച്ചുള്ളിയും പച്ചാമൊളകും ഇച്ചിരി മൊളക് പൊടിയും പിന്നെ കുരുമൊളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് ചതച്ചു വെള്ളവും കലക്കി എല്ലാടൊന്ന് കലക്കി ഇച്ചി ഉപ്പ് ഒഴിച്ചു വെച്ചിട്ട് എന്ത് വന്ന അപ്പ ഇച്ചിരി വെളിച്ചെണ്ണയെക്കെ ഒഴിച്ച് കറിയാപ്പിലയൊക്കെ ഇട്ടു പറ്റിച്ചെടുത്ത്
മ് നല്ലേ നല്ല ടേസ്റ്റാരുന്നു
മ് നല്ലതാരുന്നു പിന്ന മത്തി പുളിയും മൊളകും വെച്ച് രണ്ടെണ്ണം കറി വെച്ചു കൊറച്ചെടുത്ത് അങ്ങ് മാറ്റി വെച്ചിരുന്നു ഇന്നത്തേക്ക് പിന്നെ എടുത്ത് ചൂടാക്കി എടുത്തു ഇന്നാലേ തണുത്തപ്പ എടുത്ത് ഒഴിച്ച് ഫ്രിഡ്ജി വെച്ച് പകുതിയാ
ആഹ് ആ
പിന്നെ അവക്ക് വറുക്കാനെടുത്ത് ഇന്ന് കൊണ്ട് പോയി നാളത്തേക്കും വച്ചേപോണ്ട്
മ്
മ്
മ് മ് അന്നേരം ഇനി രാവി
അത് വറക്കണം രാവിലെ പിന്നെ ദോശക്ക് മാവ ട്ടി വെച്ചു
ഓ കറി എന്തോ ദോശ
ഓ ഞാ ചമ്മന്തി ഒണ്ടാക്കുവാ ഗ്രീൻപീസ് ആയല്ലോ
ഓ അത് ശെരിയ മ്
ചീ
മ് ഈ ഗ്രീൻപീസ് കഴിച്ചാ നിങ്ങക്കൊന്നും ഗ്യാസ് കേറ
ഇല്ല ഒരു കൊഴപ്പോം ഇല്ല അത് ന മ്മളെന്നും മിക്കവാറും കേൾക്കാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കും നല്ലോണം
ആഹ് അന്നേരം കൊഴ
ഗ്യാസ് ഇല്ല ഇല്ല ആ ക സായില്ലല്ലോ അല്ല നീയന്ന് ല്യ കൊള്ളത്തില്ലാരുന്നു ഉം അപ്പ അതോ ആ നിങ്ങള് മേടിക്കത്തില്യയോ
ആ വാങ്ങിക്കും വാങ്ങിക്കും
ഉള്ളി ഇച്ചിരി മഞ്ഞ പൊടിയും കറിയാപ്പലയൂ പോം പിനെ എല്ലാങ്കുടി പിന്നെ ക്യാരററ്റ് സവാള എല്ലാങ്ങൂടെ ഇ ക്കണം കുക്കറിനത്തിട്ട് തേങ്ങയും ഇച്ചിരി മസാലയും മല്ലിപ്പൊടിയും
ഉം ഉം ആ
ഇന്നെന്തുവാ ഫോണ് കണ്ടില്ലന്നൊക്കെ പ റഞ്ഞില്ല അവള് വ വളം വെക്കുന്നണ്ടല്ലോ കിട്ടിയ പിന്നെ അച്ച അത് എവിടെ പോയിര്ന്നു
ഏ ഫോണ് ആ അത് പോയെടുത്ത് വ ച്ചിര്ന്ന്
എടെ പോയി
ഏ ചക്ക എടുക്കാൻ പോയായിര്‌നെന്നോ അന്നേരം അവിടെ വെച്ചിരുന്നു ആ ഉം മറന്നുപോയി പിന്നെ എന്തായാലും കിട്ടി ഉം
ആ
പിന്നെ ഇന്ന് മഴയൊക്കെ പെയ്തോ
ഓ ഇന്ന് ഭയങ്കര വെയിലാരുന്നു മഴ ഇല്ലാരുന്നു
ഉം
ചൂടാ തറ ചൂടാരുന്നു
ആ ഇവിടെ ആ ഇവിടെ ഇന്ന് മഴയൊന്നും ഇല്ലാരുന്നു
ആ ഒരു തരത്തിലും നിക്കാൻ ഒത്തില്ലാടീ ആ ഇനി ള്ളതുകൊണ്ടാ പുറത്തല്ല എന്നാളങ്ങ് മാറിയതാ അത് പിന്നേം പ്പോ മുതുകത്തൊക്കെ വരുന്നു
ഉം ഉം ഉം
പണിയൊക്കെ കഴിഞ്ഞു ഇനി ചൂടിന്റെയാ ചൂടായിരിക്കും ഒത്തിരി ഉണ്ട അതുകൊണ്ടാ
ആ ആ
എനിക്കിതുവരേം വന്നിട്ടില്ല ഇത് നല്ലപ്പവന്നെയാ
ഊം അത്രയ്ക്ക് ചൂടായിട്ടാ ശരീരത്ത് എനിക്ക് തോന്ന കൊളസ്ട്രോളിന്റെ ഒക്കെയന്നാ ഇനി ചൂട്
അത്രയ്ക്ക് ചൂടാ എനിക്കിതുപോലെ ചൂട് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാ ഓ നിക്കാനും ഇരിക്കാനും വയ്യ ഇന്ന് സാരി ഉടുത്തോണ്ട് പോയാ പിന്നെ എനിക്ക് അന്ന് വൈകീട്ട് വരുമ്പഴേ ഊപ്പാടു ഇനീപ്പം നാളെ സാരി ഉടുത്തോണ്ട് പോണം. പഞ്ചാതി പോണം
ഓ നല്ലൊരു പരിവാകും.
പരുവാവും ഇനി വരുമ്പഴേമ്മള് അതവാ പോവാം
ഊം
ഉം പിന്നെ ഇനി നാളെ തൊഴിലൊറപ്പുണ്ടോ
ശനിയാഴ് ആ ശനിയാഴ്ച വരെ ഉണ്ടിനി ഇനി തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നേം ഉണ്ട് തിങ്കാളാഴ്ച ഇനി ആശുപത്രി പോണം
ഓ ഓ ഓ ഒ ഊം ഉം സ്കാനിങ്ങിന് പോകുന്നേനുമുൻപ് വിളിച്ചു ചോദിക്കണെ കെ ട്ടോ വെള്ളം കുടിച്ചിട്ട് അവിടെ നമ്പര് കാണുവല്ലോ ഹോസ്പിറ്റലിൻ്റെ
ആഹ് ആണോ
ണ്ടെങ്കി വിളിച്ചു ചോയിച്ചിട്ടന്നെ പോണം അല്ലെങ്കി വെള്ളം കൊണ്ട് പോണം കൊറച്ചു നേരത്തെ പോയാ മതി
ആ വെള്ളം കൊണ്ട് പോ എനിക്ക് കുടിക്കുമ്പോന്നും പോകാവയ്യ കുടിച്ചിട്ട് പോകുമ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടും
ഉം അ മുട്ടി ഇരിക്കുന്ന സമയത്ത ഇത് ചെയ്യുന്നേ അന്നേരോ- അന്നേരോ നല്ലോണം തെളിയത്തുള്ളൂ
അ തല്ലാണ്ട് കുടിങ്ങിയ അവിടെ രണ്ട് മണിന്ന് പറഞ്ഞിലെങ്കി നേരെ പന്ത്രണ്ട് മണിയാവുമ്പോഴേ പോവ
തേകുവായിരിക്കും നമ്മള് അവിടെ ചെല്ലുമ്പോ നമുക്ക് നമ്പര് തരും ഉം ഉം
അത് രാവിലെ വെള്ളം കോരിക്കൊണ്ടെച്ച് അതിനത്ത് ഏതോ കിടക്കുന്നന്ന് എനിക്ക് തോന്നിയതാ എന്തോന്ന നോക്കാൻ പറ്റീല്ല
എന്തുവാ
വെള്ളത്തിന്റെ അടിയിലാ ഏതാണ്ട് കിടക്കുവാ
ഓ ആ കെണ കോരികൊണ്ട് വരുന്നേ ഇല്ലേ
ആഹ് രാവിലെ വെളുപ്പില് തീർന്നപ്പ അക്ക ഒരു ബക്കറ്റ് കോരികൊണ്ടന്നേന്ന് പിന്നെ അതിനത്ത് കൊണ്ടങ്ങ് വെച്ചാണും
ഉം നോക്കി കാണത്തില്ല
മ് മറ്റേ അലമനം തൊട്ടി കോരി അവിടെ
ഹാ മ്‌ഹ്
ഇ വെള്ളം അങ്ങ് അടി പോവില്ലേ അല്ലേ അരിക്കണം
ആഹ് ഇനി അരിച്ച് അന്ന് മുമ്പൊക്കെ നമ്മള് ഇത് തോർത്തിട്ടരിച്ചെടുക്കാർന്ന്
ആ ഇപ്പ വേൻ്റാ ഇപ്പൊ വലിയ വിലയും അങ്ങ ന്നും അങ്ങനെ വീഴുന്നില്ലാരുന്നു
ആഹ്
മൊത്തം അകത്തെല്ലാം വാരി മാറ്റ് വൃത്തിയാക്കി ഇതൊന്നും ഇല്ല
ഉം അതു ശരിയാ. കെണറ് ഒറച്ചയല്ലേ?
ആഹ് എന്തു പോലെ അകം നറച്ച് കാട് പിടിച്ച് കെടക്കുവാ, അടിയൊന്നും കാണാ പാടില്ല.
ഉം ഓ
ഓ വൃത്തിയായി അതുകൊണ്ട് കൊറെ വർഷത്തേക്ക് കൊഴപ്പമില്ല, എന്തായാലും വെള്ളവും പറ്റിയില്ലയോ. വെള്ളം വറ്റിയാ ഇനി എന്തോ ചെയ്യും ആര് കോരു ആരെ കൊണ്ട് പറ്റ് കൊണ്ടും വയ്യാ പിന്നെ അവര് എനിക്ക് കുളി ക്കാനും അവക്ക് കുളിക്കാനും പെരക്കകത്തും കോരി കൊണ്ടു വെയ്ക്കായിരുന്നു, നാല് പേര്ക്ക് കുളിക്കാൻ കോരണ്ടായോ? മൂന്ന് പേർ ഞാൻ വീട്ടിലാ ഇത്ര വെള്ളം കോരി കൊണ്ട് വന്ന്
മ്
ഇതെല്ലാം പോയിക്കൊണ്ട്. വെള്ളം വേണം അങ്ങനെ കൊണ്ട് വരും
പിന്നെ അയിന്റെ കൂടെ പൈപ്പിനും പൈപ്പിനകത്തും എ എത്ര ദിവസമൊക്കെ വെള്ളമില്ലായിരുന്നു.
ഇല്ല. രണ്ട് ദിവസം പിന്നെ വെള്ളമില്ല പിന്നെ അങ്ങനെ ഇവിടെ എന്നും.
മ്....
കഴിഞ് മൂന്നിന്റെ അത് കാണത്തില്ല. പിന്നെ രാവിലെ വെള്ളം ഇത്രയും കോരി കൊണ്ട് ഇന്ന് ഇനിയിപ്പ ഒത്ത് കഴുകി ഞാൻ കഴുകി വച്ചു.
ഉം അതാ നല്ല എപ്പഴാ
അന്നേരം പിന്നെ കഴുവാനില്ല ഇനി ഇപ്പ അവിടെ അതെയുള്ളു. ഞാൻ തിന്നത്.
ആഹ അന്നേരം ഇങ്ങ് ചെയ്തു വെച്ചാ. അത്രയും തീരും
ആ അല്ലെ പിന്നെ രാവിലെ ഇവിടെ ഒരു കുന്നാ കിടക്കുന്നത് വാരി എല്ലാ അപ്പ എനിക്ക് അങ്ങോട്ട് എഴുന്നേറ്റ് എല്ലാം കാണുമ്പോഴേ എനിക്ക് എന്തുവാന്ന് അറിയാൻ വയ്യ എല്ലാ ദിവസവും -
അ എവിട്ടേക്കാൻ പറഞ്ഞല് ഞാൻ കഴിക്കിട്ടെ പോകു എനിക്ക് പ്രാന്ത രാവിലെ വന്ന് കാണുമ്പോം അതല്ല ഒന്നാതില്ല ഉറക്ക എണിറ്റു വരുന്നേ ആയിന്റെ കൂടെ പാത്രം കഴികാനൊന്നും പ
പിന്നെ ഞാൻ വെള്ളം വാരി വെള്ളം ഇടത്ത് വെച്ച് കഴിഞ്ഞിട്ടേ കഴുവത്തുള്ളൂ അല്ലേ പിന്നെ അരിവേ വേ അരി അങ്ങ് വെന്ത് പോയി അന്നേരം കിടന്ന് നമ്മള് വേറെ എന്തെങ്കിലും ചെയ്ത് കഴിയും പിന്നെ അങ്ങ് എളുപ്പം അങ്ങ് വേവും ഒരു വേവ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവി ച്ചത പിന്നെ പോകുന്ന പോവുമ്പോ നമ്മള് പോന്ന ഇപ്പോളവർക്ക് അവക്ക് കൊടുക്കണം അവര് എടുക്കണം അവരൊക്കെ തിഞ്ഞാൻ കൊടുക്കണം എന്നും കറക്റ്റ് സമയത്ത് പല സയിസ് അരിയാ ഇന്ന് കടേന്ന് മേടിച്ച വെല അരിയാ വേവത്തുല്ല വെന്താലൊട്ട് പിന്നെ കൊളത്തുല്ല ഇന്നലെ വരേ ഇന്നാള് നിശ വേടി ചെന്ന അരിയ ഇന്നലെ വരെ വെച്ചെ അതിന് ഒരു കൊഴ പുലവ് കലങ്ങത്തില്ലാര്ന്നു
ഉം
ഇത് കവലേരിമേടിച്ചത അമ്പത്തഞ്ചിന്റെ കൊള്ള പോയി വേടിക്കാണെങ്കി അത്രയ് വെലയില്ല ക് കണ്ട് ഈ മാസം പോയതുല്ല
ഉം ഉം
കൊണ്ട് വരുന്നേ ആരാ അയിനും പിന്നെ ഓട്ടോ കൂലി അമ്പരൂപ കൊട് ക്കണം അയിന് ഇപ്പത് ഇവിടന്നാ മേടിക്കുന്ന
ഉം എന്തെല്ലാം പ്രസ്നങ്ങളാ
ആ ഓരോ ദിവസം കഴിഞ്ഞു പോണെങ്കി എന്തെല്ലാം അനുഭവിക്കണം ഇനി എതെല്ലാം കാണണം എന്തെല്ലാം കേക്കണം അത് ഒരെണ്ണം ഓരോരുത്തർക്കും ഒരെണ്ണം ഉണ്ടാക്കിയാ അതെന്താ